ഹലോ
കേൾക്കാവോ
ആ കേക്കാ കേക്കാ എന്തോട്ട് വിശേഷം ആ ഫുഡ് ഒക്കെ കഴിച്ചോ
ആ ഫുഡ് ഒക്കെ കഴിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു മോക്കേ സുഖവില്ല മൂത്താക്ക്
അതെന്തു പറ്റി
അതെ പനിയും ഛർദിലുവൊക്കെ
ഹോസ്പിറ്റലിൽ കൊണ്ടു പോയില്ലേ
ഇപ്പൊ മൂന്നാല് ദിവസായിട്ട് ഹോസ്പിറ്റലിലായിട്ട് കേറിയിറങ്ങി നടക്കുവ
അയ്യോ
അങ്ങനെ ഇരിക്കുന്നു ഇളയാക്കും വയ്യായിരുന്നു ഇപ്പം ഓക്കെ ആയി. പക്ഷെ മൂത്താക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല ക്ഷീണവും തളർച്ചയൊക്കെ
എന്ത് പറ്റിയതായിരുന്നു
സ്കൂളിൽ നിന്ന് പകർന്നതായിരിക്കാം സ്കൂളിലല്ലേ ഇപ്പം പോന്നോൾ
ആ ഹ ഹ സ്കൂളില് പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ
ആ അ മൊത്തത്തി പനിയും അസുഖങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെപ്പം ഡോക്ടറെ കാണിച്ചപ്പം ആ പറഞ് ഈ ഈച്ചകളിൽ നിന്ന് ഇപ്പൊ മഴക്കാലമല്ലേ ഈച്ചകളിൽ നിന്നൊക്കെയാ ഇങ്ങനെ വരുന്നത്
അയ്യോ
പകരുന്നതെന്നാന്ന് പറഞ്ഞത് പ
യ്യോ ശ്രദ്ധിക്കണം കേട്ടാ
ഞാനാണെങ്കി മൂന്നാലൂസായിട്ട് കേറിയിറങ്ങ വ വയിറ്റിന്ന് പോവുന്നില്ല പക്ഷെ ശർദിലും ഈ വയറു വേദനയും
വയറ് വേദന ചൂടും ഒണ്ടല്ലേ എവടാ കാണിക്കുന്ന എവട
ഞാനെ ഇവിടെ ജാസ്മിൻ ഡോക്ടർ ഇല്ലേ നമ്മുടെ അവടെ ചെറിയഴിക്കപ്പറം
ജാസ്മിൻ ഡോക്ടറ് നമ്മുടെ അയ അ ഇവിടെ ഹോസ്പിറ്റലിലുള്ള പി എച്ച് എസ് സിയില് അതാണോ ഹലോ
അറിയത്തില്ല നമ്മടെ ശിരിയഴിക്കെ പാലം എറങ്ങുമ്പോ ഒ ഒള്ള ഒരു സ്ഥലവേ ആണ് അവിടെ ആ ആ ആ അവിടെയാ അവിടെ കാണിച്ചാലേ മാറത്തോളള് പീടിയ ക്ട്രീഷനെയൊന്നും അല്ലാതെ കൊണ്ട് കാണിച്ചാൽ ഒരു രക്ഷയുല്ല മാറത്തില്ല കൊറെ കൊണ്ട് നടന്നതാ ഞാന് പിന്നെ ലാസ്റ്റ് ആണ് ഇവരെ കണ്ടുമുട്ടിയത് അങ്ങനെ എന്തായാലും ഇവറെ മരുന്ന് ഏൽക്കുന്നുണ്ട്
ആ ജാസ്മിൻ ഡോക്ടർ നല്ല ഡോക്ടറാ കൊഴപ്പൊന്നുല്ല
ഞങ്ങള് ഫാമിലിയോടെ അവിടാ
ഫാമിലിയോടെ അവിടാന്ന് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഫുഡൊക്കെ മീനൊക്കെ കിട്ടിയാ
മീനൊന്നും ഇല്ല ഇപ്പ എല്ലാം ആ ബോട്ടും വള്ളൊന്നും പോന്നില്ലല്ലോ ആ ആരും അങ്ങനെ വരാനും ഭയങ്കര ബുദ്ധിമുട്ടാ ഏ ഇപ്പൊ ഈ അസുഖ വയറിന് അസുഖാ കൊണ്ട് സത്യം പറഞ്ഞാല് മീനെങ്ങും അങ് കഞ്ഞിയോ ചമ്മന്തിയോ
ആഹ് ഹാ ഹാ ആഹ് അയ്യോ ന്നാലും
ഭയങ്കരയിത് ബുദ്ധിമുട്ടായി കൊച്ചിങ്ങക്ക് വയ്യാതെ വന്നു കഴിഞ്ഞ
ആന്ന് ആന്ന് ആന്ന് ഇവിടെ മോനാണെങ്കി കണ്ണിന് കണ്ണിന് ചോറിച്ചില അലർജിയാ കണ്ണിന് ചൊറിച്ചില് വന്ന് ആദ്യം വലത്തേ കണ്ണ് വന്നിട്ട് പിന്നെ എടത്തേ കണ്ണായി ഇപ്പൊ പിന്നെ മരുന്ന് ഒഴിച്ചോണ്ടിരിക്കാന്നെ ഡോക്ടറെ അരുൺ ഡോക്ടറെ കാണിക്കണേ അപ്പ രുന്ന് തന്ന് ഏ രണ്ടാഴ്ച കുറവില്ലെങ്കിൽ കൊണ്ടെല്ലാൻ പറഞ്ഞു പക്ഷെ ഇന്ന് കൊഴപ്പില്ലായിരുന്നു പക്ഷെ ഇന്നലെ നല്ല കണ്ണിന് വീക്കം ഉണ്ടായിരുന്നു ആ തുള്ളി മരുന്ന് ഒഴിച്ചിട്ടും കാ തുമ്മല് രാവിലെ ആവുമ്പോ തുമ്മും രാവിലെ അവനെ നെണീക്കുന്ന ടൈമ് ആവുമ്പഴേ തുമ്മും തുമ്മുമ്പഴേ നമുക്ക് മനസിലാവല്ലോ ഇവന് ഈ അലർജി ഉണ്ട ഉള്ളതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാ അലർജി ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ എന്തുവായാലും മരുന്ന് ഒഴിച്ചു ഇനിപ്പോ നാളെ മറ്റന്നാളോ ഒ ന്ന് കൊണ്ട് കാണിക്കണം പൂർണ്ണമായിട്ടും മാറിയില്ല
ഈ പിള്ളേർക്കും അലർജി ഉണ്ട് ആരിൽ നിന്ന് എന്തും പകരും
ആന്ന് ആന്ന് ആന്ന് ഈ പ്രതിരോധ ശേഷി ഇല്ലാത്ത പിള്ളേർക്ക് പെട്ടെന്നാ അസുഖം വരു
ആഹ് ആന്ന് രണ്ടു മാസം കൊഴ പ്പുല്ലായിരുന്നു സ്കൂളിൽ പോവണ്ടായിരുന്നല്ലോ
ആഹ് ആഹ്
ഒത്തിരി കയറി ഇറങ്ങി നടക്കണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് ഇനി ഈ സ്കൂളിൽ തുറന്ന കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ. ഒരുമാതിരിയുള്ള സീസൺ വർക്ക് പോലെ
ആന്ന് ആന്ന് ഞാനും ഇപ്പ ഏ എന്റെ വീടിൻ്റെ അടുത്തുള്ള അംഗനവാടിലാ മോനെ ചേർത്തത്. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയേ അതുകൊണ്ട് ഇവിടെ അടുത്തൊരു സെന്ററിൽ കൊണ്ട് ചേർത്തു.
ആഹ് ആ അതാ
ത്തില്ല ഇനിയിപ്പോ ഇനിയിപ്പോ അറിയത്തില്ല ഇനി പി ഇവിടത്തെ പു എന്ന് വെച്ചാ ഓരോ സ്ഥലത്ത് സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെള്ള അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് പറ്റും. അവിടന്ന് വേറെ മാറുമ്പോഴത്തേക്ക അത് പറ്റത്തില്ലല്ലേ കുറച്ചു നാള് വിടി ക്ലൈമറ്റ് എല്ലാം പിടി അതുകൊണ്ട് ഭയങ്കര എന്തോന്നാ ഞാൻ പ്രാർത്ഥിക്ക ദൈവമേ പനിയൊന്നും വരല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുവാ.
ആ ആ
പോയാ അവൻ പോയാ?
ആഹ് പോയി. പോയി മ് ഉണ്ടായിരുന്നു ഇവിടെ രണ്ടു ദിവസായി പോയിട്ട് ആ പനിയാ ഞാൻ വിളിച്ചപ്പോ ഹോസ്പിറ്റലിൽ ഇരിക്കുവ
ആണോ അയ്യോ.
എനികും ഇന്നലെ ഇന്ന് വെളുപ്പിനെ മുതൽ ഭയങ്കര വയറുവേദനയും ഒരു ഈ ഛർദ്ദിക്കാനുള്ള ഒരു ടെറ്റൻസി ഉണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് അതങ്ങോട്ട് ആയില്ല ഞാനാണങ്കിങ്ങനെ അതുകൊണ്ട് രാവിലെ പിന്നെ ഞാൻ വേറ ഒന്നും. ചെയ്തില്ല കഞ്ഞിയും വെച്ച് ചമ്മന്തി അരച്ച് ഇഞ്ചിയിട്ട് കൂടുതൽ വെച്ചിട്ട് ഇച്ചിരി ചമ്മന്തി അരച്ച വച്ചു. അത് കുടിക്കാന്ന് വിചാരിച്ചു അല്ലാതെ വേറൊന്നും ഇനിപ്പോ വാ കൊണ്ട് ചെന്നാൽ ശരിയാവത്തില്ല.
ആ.
ഇത്രയും ദിവസം കൊഴപ്പൊന്നും ഇല്ലായിരുന്നു.
കുഞ്ഞിനെ അത് ഇളയാക്ക എത്ര മാസമായി?
ഇളയാക്ക് ഇപ്പൊ ഒന്നര വയസ്സ് കഴിഞ്ഞു. ഒക്ടോബർ ആകുമ്പം രണ്ടു വയസാവും ഇല്ല.
അങ്കണവാടിയിൽ ചേർക്കാൻ ആയില്ലേ?
ഇല്ല ഒക്ടോബർ ആവുമ്പോ രണ്ട് വയസ്സ് ആവത്തേ ഉള്ളൂ.
രണ്ടു വയസ്സ് ആവത്തേ ഉള്ള ഞാൻ കരുതി മൂന്ന് വയസായി ആ ആ ആ. ആ എങ്ങനുണ്ട് ആള് ഓടിക്കളിക്കുന്നൊക്കെ. ഉണ്ട?
ഓടിക്കളിക്കുന്ന ആന്നോ കുറുമ്പത്തരവാ കൂടുതലും.
ആഹ് ആഹ് ആഹ് ആഹ്.
ആ ഭയങ്കര ഇതാ കരച്ചില എടുത്ത വെച്ചുകൊണ്ട് നമ്മള് എല്ലാം ചെയ്യണം. അടുക്കളയിലായാലും എവിടെ ആയാലും ഹാളെ എടുത്ത് നമ്മളൊരു കൈകൊണ്ട് എടുത്ത് വെച്ചക്കണം.
ആ. അയ്യോ ഞാനോ ഞാനും കൊറെ പാടുപെട്ടെന്ന് വെച്ചാല് നമ്മള് ഒറ്റ ഒറ്റക്ക് ആവുമ്പോ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇയാളെ ഒറ രാവിലെ കുളിപ്പിച്ച് ഉറക്കി ആഹാരമൊക്കെ കൊടുത്ത് ഉറക്ക കിടത്തിട്ടാണ് നമ്മൾ തുണിയൊക്കെ കഴുകുന്നതും എല്ലാം ചെയ്യുന്ന ജോലിയായാലും. ഇപ്പ പിന്നെ സ്കൂള് പഠിക്ക പഠിക്കാൻ പോയത് കൊണ്ട് നമ്മുക്കൊരു. ഒരു ആശ്വാസമുണ്ട്. അതാണ് ഇനി ഇ ഇനിന്ന് പറയുമ്പോ നമുക്ക് സ്കൂളിൽ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫ്രീ ആ. ഇനി ആ പത്ത് മണി തൊട്ട് നാല് മണിവരെ
ആന്ന് പക്ഷെ ഈ അതിര അത് കഴിഞ്ഞുള്ള സമയം അതല്ല ഈ അംഗൻവാടി പോകുന്നടം വരെയീസ സത്യം പറഞ്ഞാല് സ്കൂളിൽ പോകുന്നിടം വരെയെ ഒരു ബുദ്ധിമുട്ടായിന്നു
നോക്കാനും പറയാനും എല്ലാം ശരിയാ. ഹ ഹ ഹാ ഓള് എൽ കെ ജി ആണ? യൂ കെ ജി ആണ?
മോള് യു കെ ജി.
ഓക്കെ ആ.
സ്കൂള് തുറന്നതിന് ശേഷം ഒരാഴ്ചങ്ങണ്ടേ പോയൊള്ളു.
അയ്യയ്യോ.
ഹും.
ശെന്തോ ചെയ്യും.
ടീച്ചർക്കും കുട്ടികൾക്കും എല്ലാർക്കും അസുഖ.
ഇപ്പോഴത്തെ പനി ഭയങ്കരന്ന് ഇന്നലെയാണെങ്കിൽ ഒരു ഒരു രോഗത്തിന്റെ കാര്യ പറഞ്ഞങ്ങനെ അത് രോഗത്തിന്റെ കാര്യം ഞാനിങ്ങനെ കേട്ടത് വായില് കുമള പോലെ വരികയും ദേഹത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തോ ഒരു രോ ഉം ഇങ്ങനെ കണ്ടതായിരുന്നു ഇൻസ്റ്റഗ്രാമിനങ്ങാണ്ട്.
അല്ല ഇപ്പ പലതരത്തിലുള്ള വൈറസ് ഉണ്ടല്ലോ?
ആന്നന്ന ആന്ന് പനി തന്നെ പല ടസം പനിയാണ്.
ആന്ന്‌. അതോ ക്ഷീണവോ ഭയങ്കര ക്ഷീണമാണ് നമുക്ക് സത്യം പറഞ്ഞാല് ഈ വെള്ളംപ്പ എല്ലാവാരും പറയും വെള്ളം കുടിച്ചാലും അങ്ങനെ ഇത് ഇങ്ങനെ ഇതൊക്കെ ക്ഷീണം മാറുന്ന്. പക്ഷെ ഇല്ല നമ്മള് കൊച്ചിനെ കൊണ്ട് എനിക്ക് മതിയായി അത് പാപം ഉള്ള മരുന്നും എല്ലാതിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല വൈറ്റിലോട്ട് കൊണ്ടു ചെല്ലുമ്പഴേ വെപ്രാളവും
വെപ്രാളം ഉം ഹും ഹും ഹു മൂത്താളെ ഉണ്ടല്ലേ ഇപ്പൊ
ആ മൂത്താളും ഉണ്ട് ഇളയവാളും ഉണ്ട് ഇവിടെ ഇളയ ആള് ഉറക്കമായിരുന്നു.
ഉം ഇനി എത്ര മണിക്കെണീക്കും?
അതിപ്പോ എപ്പ വേണമെങ്കിലും എഴുന്നേക്കാം സൗണ്ട് കേട്ടാല്.
ആ ഉം ഹും പിന്നെ അമ്മ അമ്മയച്ഛനൊക്കെ വരോ
ആ അങ്ങോട്ട് പോവും ഇന്നല്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല അടുത്തല്ലേ?
ആ ആ ആ
തൊണ്ട്
ആ
അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞാ?
ആ മോനെ ഇപ്പോ കൊണ്ടാക്കിയിട്ട് വന്ന് എനിക്ക് ഇത്രയും ദിവസം മഴയില്ല. ല്ലായിരുന്നു. തുണി ഒരു തുണിയും കഴ്കാൻ പറ്റിയില്ല ന്ന് വച്ചാ ഞാനല്ല ക്ലാസ്സിന് പോകന്ന് മോനെ വിടുന്ന് അപ്പൊ ഈ മഴയൊക്കെ ആയതോണ്ട് പറ്റുന്നില്ല. ഇല്ല അങ്ങനെ പിന്നെ ഇന്ന് കഴുകാന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുന്നു. ആകാശം തെളിഞ്ഞിരിക്കുന്നു കൊഴപ്പൊന്നുല്ല. ഇനി വ രാവിലത്തെ കാപ്പി കഴിച്ചില്ല. രാവിലത്തെ കാ മോനെ കൊണ്ട് വിട്ടിട്ട് വന്നതേ ഉള്ളു. കഴിച്ചിട്ട് വിചാരിച്ച് ചെയ്യാന്ന് കരുതി. ഉണയഴിയിട്ടിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഒക്കെ ചെയ്ത് അപ്പത്തേക്കും മോൻ വരേണ്ട ടൈ മാവു ഉ സമയം പോന്ന അറിയത്തില്ല പെട്ടെന്ന സമയ പോവന്നേ
അന്ന തന്നെ പതിനൊന്നും ഇരുപതായി.
പതിനൊന്ന് ഇരുപതായേ ഉം പെൺ രാവിലെ അപ്പവും കിഴങ് കറി. മോന ആ ഫുഡ് കൊടുത്ത വിടണം അപ്പൊ തലേന്ന് തന്നെ ചോറ് റക്കി വെക്കും പിന്നെ ഇന്നല ചൂടാ കിട്ടിയായിരുന്നു. അങ്ങനെ തോട്ട തോട്ടത്തി മുക്കിപ്പോയി ചൂട മേടിച്ച് അങ്ങനെ ചൂടയൊക്കെ ചന്നെ എന്തുവാ - തേങ്ങ അരച്ച കറിയും വെച്ച് വറുത്ത് കൊടുത്ത് ട്ട് ഇനി അറിയത്തില്ല ആദ്യമായിട്ടുള്ള - സംഭ ഈ മീൻകറി അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. കഴിക്കുവായിരിക്കുംയാകൊഴപ്പ ഇല്ല ഓ
അവിടെ ഫുഡ ഇല്ലേ?
അങ്ങനവാടിയല്ല ട്യൂഷൻ വീടാ നമ്മൾ കൊടുത്തു വീണം. എന്നാ ശെരിയടാ ഓക്കെ? ഞാൻ പിന്നെ വിളിക്കാം ഓക്കേ ഓക്കേ ഓക്കേ ബൈ -